കേൾക്കാമോ
ആഹ് കേൾക്കാട്ടാ
ഉം ഇല്ല ക്ലസ് ഒക്കെ കിഴിഞ്ഞ
ആഹ് ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഏഹ് ഇല്ല ഇല്ല ഇല്ല ഇപ്പൊ ക്ലാസ് ഒന്നുല്ല അപ്പൊ ഞാൻ വീട്ടിലിരിക്കാ ഇടക്ക് കോളേജ് പോണ്ട അത്യാവശ്യം വന്നാലേ പോവുള്ളു ആഹ് ഞാൻ ചോയ്ക്കാൻ വന്നത് അവിടെ പ പച്ചക്കറിയൊക്കെ നട്ടിട്ട് ഫോട്ടോ ഒക്കെ കണ്ടാരുന്നു ഞാൻ സ്റ്റാറ്റസ് നിങ്ങടെ
ഉം ഒരുപാടുണ്ട്
എന്തൊക്കെ പച്ചക്കറി ഉണ്ട് വീട്ടില്
പച്ചക്കറി പച്ചച്ചീരണ്ട് ചുവന്ന ചീരണ്ട് വേറെ ഏഹ് കുറ്റിപ്പയറാണ് അത്യാവശ്യം നാടം. പയറ് പോൽത്ത അത്ണ്ട് അതും കൊഴപ്പല്ല നല്ല സോഫ്റ്റാ നല്ല പാവക്ക നമ്മള് രാസവള ച
ഒരു വൈലറ്റ് കളറ് വെണ്ടക്ക കണ്ടു
ആ ലല്ല ശരിക്കും അതൊരു മെറൂൺ കളറ് പോല നല്ല സോഫ്റ്റ് ആണത്
ആ അത അങ്ങനത്തെ കളറാണോ ഓ ഓ ഓ
നല്ലതാ നല്ല ച പച്ച ആ ഞാനും പചെ, കണ്ടിട്ടോള്ളൂ മെറൂം കളറ് അതും മുറിക്കുമ്പോ തന്നെ അറിയാം നല്ല മുറിക്കാൻ പറ്റും കട്ടിയില്ല അതിയം
അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും
ആ ശേഷം വെർതെ പച്ചക്ക് കഴി
ആ വെണ്ടക്കെ പച്ചക്ക് കഴിക്കാൻ പറ്റും ഉം ആ അതെ അതെ പേരക്കെക്കായോ പെ പേരെക്കെക്കെ ഇണ്ടായി
പേര ട്ടാ ഉള്ളത് പിന്ന
അവടെ നട്ട്ട്ട്ണ്ടായി അവടെ ഒരു മൂല ക്ക് നട്ടിട്ടുണ്ടായി അന്ന് വന്ന സമയത്ത് അതിനകത്ത് പൂവൊക്കെ ഇട്ട്ണ്ടായി
ആണോ അത് കടക്കാൻ പറ്റ്ണ്ള്ള കഴിഞ്ഞ ദിവസ
റൈഞ്ച് ഇല്ലാന്ന് തോന്ന്ണ് അവ്ട
അവ്ടെ ണ്ട്പ്പ മഴയാവുമ്പ
ആഹ് റൈഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ നിക്ക്ണേ
കൊഴപ്പല്ല ഇപ്പഴോ
ആ ഇപ്പൊ കൊഴപ്പല്ല ക്ലിയറാണ്
ആ ഹ് എടക്ക് കൊർച്ച് ബുദ്ധിമുട്ടുണ്ട് വടെ ഞാനെ എന്റെ സിമ്മ് മാറ്റാന്ന് വിജാരിക്കുന്നു ഇപ്പ ഭയങ്കരായിട്ട് റൈഞ്ച് കൊറവാ
അപ്പൊ അവടെ റൈഞ്ച് ഉള്ള സിമ്മ് ഏതാ
എനിക്ക് തോന്നുണ് ബി എസ് എൻ എൽ വല്ല്യ കൊഴപ്പല്ലാന്ന് തോന്നുന്നു ഐഡിയം കൊഴപ്പല്ല ഐഡിയം കൊഴ പ്പല്ല അപ്പ ഞാൻ ഇന്നലെ പോയി ചോദിച്ചു കടെല്
അപ്പ അവടെ കാർട് വന്നിട്ടില്ല അപ്പൊ ഇന്നലെ രാത്രി ചെല്ലാനാ ഏകദേശം ഒരു ഏഴ് മണിക്ക് ശേഷം ചെല്ലാനാ പർഞ്ഞേ സിമ്മ് പോർട്ട് ചെയ്യാനായിട്ട്
പോർട്ട് ചെയ്യണ്ട ന്നാ വേറൊരു സിമ്മ് ഇട്ത്താ പോരെ ഇപ്പ രണ്ട് സിമ്മും ഉപയോഗിക്കാം കാരണം അല്ല കാരണം എന്താന്ന് വെ ച്ച ഈ ബി എസ് എൻ എൽ എല്ലാ സ്ഥലത്തും റൈഞ്ച് ഉള്ളതല്ല അപ്പ നമ്മള് പൊർത്തേക്ക് എറങ്ങി കഴിഞ്ഞാ കിട്ടൂല എനിക്ക് അങ്ങനെ കൊറെ പ്രശ്നം വന്ന്ണ്ട്
ആണ് ഞാപ്പ ബി എസ് എൻ എൽ അല്ലെങ്കി ഐ ഡി എ എടുക്കാന്ന വിചാരിക്കുന്നെ ഐ ടി എക്ക് വല്ല്യ കൊഴപ്പല്ല
അന്നാ ഐഡിയ ഐഡിയക്ക് കൊഴപ്പില്ലാന്ന് തോന്നുണു ബി എസ് എൻ എൽ പക്ഷെ ചെറിയ ചെറി സ്ഥലങ്ങളിലൊന്നും കിട്ടേയില്ല
ഞാപ്പൊ ഐഡിയ എടുക്കാം അല്ലെങ്കി ഹ് ഇപ്പൊന്തായാലും എയർടെല്ലാ എയർടെല്ലിനു ഒട്ടും റൈഞ്ചില്ല വിളിച്ചു കഴിഞ്ഞാ ഇന്നലെയൊക്കെ അമ്മ ഹ് ചിറ്റയെ വിളിച്ചിട്ടുണ്ടായിരുന്നു വടെ വീടിന്റെ ഫ്രണ്ടില് അങ്ങേഅറ്റം തൊടങ്ങി ഇങ്ങേയറ്റം വരെ നടക്കണ്ടായിരുന്നു. കിട്ടാഞ്ഞിട്ട് പിന്നെ എടക്കെടക്ക് കട്ടായി പോവും ഫോൺ ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ ഏർടെല്ല് ഒട്ടും ഇല്ല കാരണം ആ ചേട്ടന്റെ കൂട്ടുകാരന്
ഉം
ഏഹ് ഉം മന്ത്ലി അതായത് ടാർജറ്റ് ഒപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങടെ രണ്ടുപേരുടെ സിമ്മ് മാറ്റിയത്
ഒ ഓ
നേരത്തെ ഞങ്ങടെ രണ്ടു പേരുടെയും ജിയോ ആയിരുന്നു അതെടുത്ത് നേരെ എയർടെല്ലിലേക്ക് മാറ്റി. ഇപ്പൊ ഒട്ടും റൈഞ്ചില്ല
അന്നാ നിങ്ങള് എത്രയും പെട്ടെന്ന് അത് പോർട്ടെയ്യാൻ നോക്ക്
ആ ഞങ്ങള് അതെന്താ പ്രശ്നോന്ന് വെച്ചാ നമ്മള് ഏ മാറ്റികഴിഞ്ഞാ മൂന്നു മാസത്തിന് ശേഷം മാത്രേ നമുക്ക് വീണ്ടും മാറ്റാൻ പറ്റുള്ളൂ
ഇപ്പ് മൂന്നു മാസായില്ലേ?
ആ മൂന്ന് മാസായി അതാ ഞാൻ ഇന്നലെ ചെന്ന് ചോയിച്ചു അപ്പ ഈ റി ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മാറ്റാണെങ്കി നമുക്ക് എരട്ടി പൈസ പോകൂല്ലല്ലോ അപ്പൊ ഇനി ഇന്ന് പോണം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ലാന്ന പറഞ്ഞെ
ഏത് നമ്മുടെ ഇവിടുത്തെ ഈ കടയിലാണോ ലൈബ്രറിയിലെ
അതെ അതെ
ആ
അപ്പറത്ത് ഞാൻ അപ്പറ ത്തെ ജംഗ്ഷനിൽ പോയി നോക്കി അപ്പ ഇന്നലെ ചെന്ന സമയത്ത് കട അടച്ചിട്ടേക്ക
ആ ആ ആ
അപ്പൊ ഇനി ഇന്ന് വൈകിട്ട് എങ്ങാനും പോയി നോക്കണം കരണം ഒന്നും കേക്ണില്ല ചെല സമയത്ത്
നമ്മുടെ പുതിയ കടയില് പോയോ?
ഉം പുതിയ കട ഏതാ?
പുതിയ സൂപ്പർ മാർക്കറ്റിൽ പോയോ?
ഇല്ല എന്ത് തെരക്കാ കഴിഞ്ഞോസം ഞങ്ങള് പോവാ പോകാൻ പോയി അവിടെ ചെന്ന് കയ്ഞ്ഞപ്പണ്ടല്ലോ ഭയങ്കര തെരക്ക് നിന്ന് തി
അത് തെരക്കെന്താന്ന് വെച്ചാ ഇപ്പൊ തുറന്ന കടയാണല്ലോ. അതുകൊണ്ട് അവര് കൊറേ ഓഫറേള് കൊടുക്കണ്ട് അതുകൊണ്ട് നല്ല തെരക്ക് ഉം അതെ അതെ
ആ ഞാൻപ്പാ
കേറാൻ നിന്നു ഞങ്ങള് അപ്പ ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ അവിടുന്ന് ബില്ലിങ്ങ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ പറഞ്ഞു അരമണിക്കൂറായി ആ ഏ ബില്ലടിക്കാൻ നിക്കണേന്ന് അപ്പ അഹ് അത്രേം നേരം അവിടെക്കണോ ഈ അയിന്റെ അകത്ത് കേറാൻ എത്ര നേരം പിടിക്കും അതോണ്ട് ഞങ്ങള് കേറീല്ല.
ഉം എനിക്ക് കടയിൽ കേറിയിട്ടാ വ കടയില് എന്തൊക്കെയാണ് ഉള്ളതൊന്നെന്ന് അറിയണെ അറിയാൻ പോണംന്നുണ്ടായിനി.
രാവിലെ കൊഴപ്പല്ലാന്ന് തോന്നണു
ആഹ് ഏഴ് ഏഴുമണിയൊക്കെകാ കു പോയ കുഴപ്പല്ല
രാവിലെ ഒന്നും അധികം പ്രശ്നല്ല. കാരണം കഴിഞ്ഞ ദിവസം ആഹ് ഞാൻ മോനെയും കൊണ്ട് ആശുത്രി പോയി തിരിച്ചു വന്നപ്പോ തെരക്ക്., ഇണ്ടായില്ലാട്ടോ അവ്ടേ
ആഹ് അവിടെ പച്ചക്കറികളൊക്കെ ഇൻ എന്തോണോ
പച്ചക്കറിക്ക് കുറച്ച് ഏ വെല കൂടുതലാന്നുണു
ആഹ് അപ്പം ഫ്രൂട്ട്സൊക്കെ യിരിക്കും കുർച്ചൂടിം നല്ലത്
ആഹ് പിന്നെന്തോ ഈ ബിസ്കറ്റ് അങ്ങൻത്തെ കൊറേ സാധനങ്ങളൊക്കൂ ല്ലേ അതിനൊക്കെ കുർച്ചോ ഏ കിഴിവ്ണ്ട് അങ്ങനെക്കെണ്ട് ഇന്നലെ മോം കൂടെ ണ്ടായിരുന്നു. ഇല്ലെങ്കി കേറായിരുന്നു അവനെ കൊണ്ട് കേറിക്കഴിഞ്ഞാ ഏത് വഴി ക്കാ കാശ് പോണേന്നറിയില്ല
പക്ഷെ അവിടെ സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഇല്ലട്ടാ. പിള്ളേർക്ക് പറ്റിയ കളിപ്പാട്ടങ്ങള് അതൊന്നും ഇല്ലാ തൊള്ളൂ
അറിയില്ല നമ്മള് കേറീല്ലല്ലോ
ആഹ് അതില്ല ആ കടയുടെ ഇത് കേട്ടിട്ട് പേര് കേട്ടിട്ട് പിന്നെ ആൾക്കാര് പോയപ്പോ പറഞ്ഞൗ അങ്ങനേണ് പലചരക്ക് സാനങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഉം ഫാൻസി സ്റ്റോറ് അങ്ങനെയൊന്നുല്ല മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെയൊന്നുല്ല
പച്ചക്കറിക്ക് വെല ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നു. അങ്ങനെ പ
ആഹ് ചെലപ്പ ആ അതായിരിക്കും സൂപ്പർ മാർക്കറ്റ്കള്ല് കൊർച്ച് വെല കൂടുതലാണ്
ആഹ് പിന്നെ അവിടൊക്കെ ഈ സൗജന്യ ള്ളത് കാരണം ഒരുപാട് പേര് വേറെ സൽത്ത്ന്നൊക്കെ വന്നുന്നൂന്ന് പറയണ്ടായിരുന്നു
ആഹ് കാഞ്ഞൂരിന്നൊക്കെയായിരിക്കും വര്ണപ്പാ
വേറെ സൽത്ത്ന്നൊക്കെ വന്ണ്ട് ദൂരത്ത്ന്നൊക്കെ വന്ണ്ട് തൊടങ്ങില്ലേള്ളു
ഈ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽത്തെ ഫ്ലോറില് ല്ലേ പുതിയ ഒ ത് ഒ ജിംമ്മ് എന്തോ വര്ണ്ട്
ആണോ
ഉം ഞാനിന്നലെ ആ വഴി പോയപ്പോ കണ്ടു. അവ്ടെ കമിങ് സൂണെന്നും പറഞ്ഞ് ഒരു പോസ്റ്ററൊക്കെ കണ്ടു
ഞാനത് ശ്രദ്ധിച്ചില്ല. ഇന്നലെ ആ വഴി വന്നതാ ഞാൻ എപ്പഴാ നീ പോയേ
ഞാഒരു വൈന്നേരം ആ ഒരു അഞ്ച് മണി
ആഹ് ഞങ്ങള് രണ്ട് മണിയാ സമയത്താ പോയേ അവനാശുത്രി കൊണ്ട് കാണിച്ച് അപ്പ വൻ പർഞ്ഞ് വാ കേറാ പുതിയ കടയല്ലേ നമുക്ക് കേറി നോക്കാന്ന് പറഞ്
ഹ് ഹും അവനതൊക്കെ അറിയാലേ പുതിയ കടയാണെന്ന്
രണ്ട് റാശ്യം ഞങ്ങള് പോയി അവിടെ പക്ഷെ ങ്കി കേറാൻ പറ്റിയില്ല അത്രയ്ക്കും തെരക്കായിര്ന്ന്
ഉം വെലക്കൊറവിന് സാധനങ്ങളെ കിട്ടും ഇപ്പൊ എന്താണ് ഞാൻ കേട്ടത് ബ്രെഡ് ഒരു ബ്രെഡിന്റെ ഒരു പാക് ക്കറ്റ് എടുത്താ ഒരു പാക്കറ്റ് ഫ്രീ യെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്തായാലും കൊറെ ആൾക്കാര് വരുവല്ലോ
രാവിലെ വല്ലതും പോണം വൈകീട്ട് പോവാനേഇത്ല്ല
ഉം ഒരോസം രാവിലെ പോയി നോക്ക്
ആഹ് നീ വരാണങ്കി നമുക്ക് ഒരുമിച്ച് പോയി നോക്കിട്ട് വരാം
ആഹ് പറയായാണെങ്കി ഞാൻ ഒരൂസം വരാം
ഓഹ്
ഉം
പിന്നെ വേറെന്ത വിശേഷം
പിന്നേ.. വേറെ... ആ അവള് രാവിലെ തന്നെ പോയി
എത്ര മണിക്ക് പോവും
അവളൊരു എട്ട് മണിക്ക് ശേഷം പോവും പിന്നെ വൈകുന്നേരം ഒര് എട്ട് മണിക്ക് മുൻപെത്തും അങ്ങനെയെക്കെ ഇപ്പ നാളെ ലീവാണെന്ന് തോന്ന്ണു ആള് നാളെയല്ല നാളത്തെ കഴിഞ്ഞിട്ട് ലീവാണെന്ന് തോന്നുന്നു വ്യാഴാഴ്ച ലീവണെന്ന് തോന്നുന്നു
പാസ്പോർട്ടിന്റെ കാര്യത്തിനാണോ
ഏയ്ല്ലാല്ലാല്ല ആന്റീടെ വീട്ടി പോവാനെന്തോ പാസ്പോർട്ടവള് പോയി വന്നു ആ പാസ്പോർട്ട് കിട്ടിട്ടാ
കിട്ടിയോ ആ ഞാൻ ചോദിക്കാൻ വിട്ടു പോയി
ഏർന്നു അവരുവത്, ഒടനെ തന്നെ വന്നു വല്യ താമസൊന്നുണ്ടായില്ല. ഒടനെ തന്നെ വന്നു.
അവിടാന്റിടെ വീട്ടിലെന്താ പരിപാടി
അവിടെ ഐശൂന്റെ പെറന്നാള്. അപ്പൊ അവള് അയാ വിളിച്ചു ഞങ്ങളെ, ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. വീട്ടിലേക്ക് വാ ഒരു ദെവസം നിക്ക്. എന്നിട്ട് പൊയ്ക്യോന്നൊക്കെ പറഞ്ഞ് അപ്പ അപ്പഴാണിവിള് ലീവ്ടുത്താലോന്ന് വി ചാരിച്ചിട്ട് കിട്ടിന്നാ പറഞ്ഞേ ലീവ് കിട്ടിയില്ലെങ്കി പോവൂല്ല ഞങ്ങള്
ആഹ് കിട്ടാനും പാടാള്ളൊ
ഉം നോക്കിയോക്കട്ടെ
ഉം
ഞാനന്നാ കൊറച്ചാട്ട് വിളിക്കാം എന്നേവിടെന്റമ്മ വിളിക്കണ്ട് ഉം ശരി എന്നാ